ഹലോ ആഹ എന്തൊക്കാ വർത്താനം
ഒന്നല്ല ഇടണ്ട് എന്തായി സുഗായിരിക്കണോ
ആഹ സുഖമായിട്ട് പോണം
അതെയാ ഉം കഴിച്ചോ ചോറൊക്കെ കഴിച്ചോ
ഇങ്ങൾ വഴച്ചില്ലേ
ആഹ കഴിച്ചു കഴിച്ച വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് രണ്ട് കുട്ടികളുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഹസ്ബൻറിന്റെ ഏട്ടനും വൈഫും ഓലെ കുട്ടികളും
അതെയ ആഹ ഞങ്ങ അതദേപ്പല്ല ഭർത്താവിന്റെ ഏട്ടനും വൈഫും മൂന്ന് മക്കളും ഞാൻ രണ്ടാമത്തെ ആളാ ഞാനും മൂന്ന് മക്കളും പിന്നെ അനുജ്ജനുണ്ട് അനുജനും ഭാര്യയും അങ്ങനെ ഒരു കുട്ടിയേ ഉള്ളു ഇക്ക ആണെങ്കിൽ വിദേശത്താ
ആഹ് ഇവിടെ അങ്ങൻതന്നെ എന്റെ ഹസ്ബൻഡ് പോറത്താ
ഉം മക്കള് എന്ത് ചെയ്യുന്നു എത്ര ക്ലാസ്സി പഠിക്കുന്നു
മക്കള് ഒരാള് ഒന്നാം ക്ലാസിപഠിക്ക്‌ണ് ഒരാള് മൂന്ന് വയസ്സായിട്ടൊള്ളു
അതെയാ എന്റെ മൂ മൂ മൂത്തവര് രണ്ട് എരട്ട കുട്ടികളാ രണ്ടാമത്തെ ഒന്നര വയസ്സ് അവര് അഞ്ചാം ക്ലാസ്സിൽ പഠി ക്ക്‌ന്ന്
ഉറങ്ങിയോ കുട്ടി ചെറുത്
ഇല്ല ഒറങ്ങിയില്ല ഇട എന്റെ എന്റെട്ത്ത്ണ്ട് ഉം ഭയങ്കര വികൃതിയാ വികൃതി കളിച്ചോണ്ടിരിക്കാണ് ആ ഒന്നര വയസേ ആയിട്ടോള്ളൂ ആ അതന്നെ എത്ര മണിയാവും മക്ക ക്കള് ഒക്കെ വീട്ടിലെത്തുമ്പോ
എന്റെ മോന് രാവിലെ ഏഴര ആകുമ്പോ സ്കൂളി പോയി രണ്ട് മണിയാവുമ്പോ തിരിച്ച് വരും ഓന് അങ്ങനത്തെ സ്കൂളിലാണ്
ആ അതെയ ആ ഇവര് നാലുമണിയാണ് ആ വൈകുനേരം ആ ഗവർമെന്റ് സ്കൂളിലാന്നൊ
സി ബി എസി ലാ
അതെയാ ആഹ് ആഹ് ഉം
മറ്റൊലൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് ഓല് രാവിലെ മദ്രസും ഒക്കെ കഴിഞ്ഞട്ട് അങ്ങനെ സ്കൂളില് പോവും ഇവന്നെ സ്കൂളൊക്കെ വിട്ടു വ ഇന്ന് കഴിഞ് വൈകുന്നേരാണ് മദ്രസ്
ആ ഇവർക്കാണെങ്കിലും മദ്രസ വൈകുന്നേര അ അവ രാവിലെ ഇല്ല ആ വൈകുന്നേരം വന്നിട്ട് കൊറച്ച് മടിയൊക്കെ ഉണ്ടാവ മദ്രസിൽ പോവാന്
ആ ഒക്കെ ക്ഷീണിച്ച് വരുന്നല്ലേ ഒന്നെങ്കിൽ കളിക്കാനും വെറുതെരിക്കാനും ഒക്കെ കിട്ടുന്ന ടൈം അല്ലേ ഓൽ ക്ക്‌
ആ അതന്നെ അപ്പൊ കൊറച്ച് മടിയൊക്കെഒണ്ട് പോകാനൊള്ള
ആ
ഇങ്ങനെയാണ് അങ്കിൾ മെഞ്ചായക്ക്‌ കടിയൊക്കെ ഉണ്ടാക്കി വ അവര് വരുമ്പോ സ്കൂളിന്ന് വരുമ്പോ
ഇവ്ടെ അയ്നങ്ങനെ കടിയായിട്ട് വാണന്നില്ല മൂത്ത ചായന്നെ വാണന്ന് നിർബന്ധ എല്ലാർക്കൊക്ക ഒക്കെ വള്ളത്തിന്റെ ആൾക്കാര പിന്നെ വന്ന് കിഞാക്കെ ചോറ് കഴിക്കാ
അതെയാ ആഹ് വല്യ കുടുംബലെ
ആഹ് അതെ കു കുട്ടികൾ ചെറിയൽക്കാണ് അടിയൊെ ആവശ്യം ഉൾന്ന മ്യഗി ഇ കെറ്റ് അങ്ങനെ എന്തെങ്കിലുംൊക്കെ
അതെയ ആ് ആഹ് ഇക്കക്ക എന്താ ജോലി അല
ഈഗ ബൽഷവാൻ ഹലോൽക്കല്ലേ ഹലോ
അല്ലോ ആഹ പറ പറ എന്താ എടക്ക് ആ
കൃത്യാവും ഇവിടെ മഴുണ്ട് അപ്പൊ ചെിലപ്പോ അതുകൊണ്ടാവവും
ആഹ അതെയാ നല്ല മഴയുണ്ടാ
ആഹ് ഇപ്പൊന്ന് കുറഞ്ഞിണ്
അതെയ ഇവിടെ മാഴയില്ല നല്ല വെയിലാ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ ഇവിടെ ഇപ്പ നല്ല മഴയാണ്
അതെയ ആഹ ആഹ ഉ ഇറ്റത്തൊക്കെ എന്താ ജോലി
എക്കക്കെ മൊബൈൽ ഷോപ്പ് വണ സൗദല്ലേ
ൗതിയല്ല ആഹ അതിയാ ആഹ അങ്ങനെ
ഞങ്ങള ഇക്കക്കണ്ട ജോലി
ആഏ
നിങ്ങളൊക്കെ എന്താ ചെയ്യാനായി്
ഓഫീസ്ില് ഓഫീസ്
ആഹ
ഉ ഉ ഉ പിന്നെ എന്തൊക്കെയന്റെ വിശേഷല്ലേ ഇല്ല ഞാൻ ജോലിക്കൊന്നും പോല്ല ആ വീട്ടിൽ തന്നെ ഉ നിങ്ങക്ക് ജോലിയ ഉണ്ട് ആ
ഇല്ല ഞാൻ പഠിക്കൊക്കെ ചെയ്രുന്നു പക്ഷെ കംപ്ലീറ്റ് ആയില്ല അപ്പപ്പ പ്രഗ്നന്റ് ആയി പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ആയത്
ആഹ് എന്നെ പോലെന്നെ ഞാനും അതേപോലെ ഞാന് ഏഹ എടുക്കുന്ന എന്റെ ഇത് കല്യാണം കഴിഞ്ഞിയതാ ഉം ഉം ഞാന് എത്ര എത്രയ വരെയ നിങ്ങൾ പഠിച്ചത്
ഞാൻിെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചുോടന്ന് പിന്നെ പ്ലസ് വണ്ണും പ്ലസ ടു ഞാൻ ഇവിടുന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഞാാന് ഹോസ്പിറ്റല ഡി ആർ ടി കോഴ്സ് ചെയ്യായിരുന്നു ആ അത്രു വർഷം കംപ്ലീറ്റ് റ്റായി അവൻ രണ്ടാമത്തെ വർഷത്ക്ക് കടന്നപ്പോ എക്സാമിന്റെ ടൈമിലൊക്കെ പ്രെഗ്നന്റ് ആയി
അതെ യാ അങ്ങനെ കംപ്ലീറ്റ് ആ ഹും
ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ എഴുതി പക്ഷെ പിന്നെ മുഴുവനാക്കില്ല ഉം ഓനെ കുട്ടിനെ ഇട്ട് പോവാള്ള മനസ് ണ്ടായില്ലാ പിന്നെ ഓൻ വൽതായപ്പോക്ക് പിന്നെ അയിന്റെ സമയവും കഴിഞ്ഞില്ലേ
ആഹ് അതെ അതെ ആഹ്
ആറു മാസപ്പന്തായാലും ഞമ്മളോലെ കൂടെ നിക്കണല്ലോ
അതെന്നെ അത് ശരിയാണ്.
പിന്നെ മതിയായി പിന്നെ ഇപ്പൊ പഠിക്കണംന്നൊക്കെണ്ട ഇപ്പൊ പഠിക്കണംന്നൊക്കെണ്ട് അപ്പോക്കും ഇപ്പ രണ്ട് കുട്ടികൾതും കൂടെ കഴിഞ്ഞിട്ട് ഒക്കെവിടുന്ന് പോണ കാര്യം ആലോയിക്കുമ്പോ
അത് നടക്കുന്ന കാര്യേ അല്ല. അതെക്കെ നന്നായിട്ടറിയാ അത്ൻക്ക് നന്നായിട്ടറിയ.
സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മറ്റാൾക്ക് സ്കൂള് പോക്കും വരവും അപ്പത് കൈഞ്ഞ്ള്ള മദ്രസ് പോക്കും വരവും ഒനൊക്ക ഒന്നും വേറെ ആരും നിന്നിട്ട് കാര്യല്ല ഞമ്മള് തന്നെ
ആഹ് അതെന്നെ അതെ ശരിയന്നെ. ഉം ഉം
അപ്പൊ പിന്നെ തൽക്കാല അയിനൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്താണ്ട് നിർ ത്തി ഏതാലുഞ് ചെറിയോളും കൂടെ വല്താവട്ടെ ഇന്നട്ടൊ ക്കെ നോക്കണം.
ആഹ് വല്തായിട്ട് നോക്കാ അവര് അംഗൻവാടിയിലെല്ലാം പോകുന്ന സമയല്ലേ.
ഉ ഞങ്ങക്കയ്ന ഇവിടെ അംഗൻവാടി അടുത്തൊന്നും ഇല്ല. അപ്പം പിന്നെ ഇനി അടുത്ത വർഷം നേരെ സ്കൂള്
നേരെ സ്കൂളില് ചേർത്തണലാ ഉം അടുത്തന്നെയാ സ്കൂളൊക്കെ
അല്ല ഇതിന് ഇവിടെ അടുത്ത സ്കൂള്ണ്ട് വീടിന്റെ കുറച്ചപ്പുറത്തന്നെ സ്കൂളൊക്ക ഉണ്ട് ഗവൺമെന്റ് സ്കൂള്. പക്ഷെ ഇന്റെ മോൻ പഠി ക്ക്ണത് കുറച്ച് ദൂരെ
അതെയാ ആ ആഹ് ആഹ് ഇവിടെക്കെ അവര് വണ്ടിലന്നെ പോവാറ്. ഉം
ആഹ്
ഉം അതെതെ മ്
ബടാ ഒരാള് സ്കൂൾ ബസ്സിന് പോവും നിന്റെ മോനും പിന്നെ കാക്കുന്റെഒരു മോനും ഇവരണ്ടാളും സ്കൂൾ ബസ്സിന് പോവും മറ്റോലന്നെ ഏഹ് ലൈൻ ബസിന് പോകും വല്യ കുട്ട്യായി ഒമ്പതാംക്ലാസില് എത്തിയേനെ
ആഹ് അതെയ ആഹ് ആഹ് അങ്ങനെ
ഉം പിന്നെ മൂന്ന് വയസായ ഇൻ്റെ മോനുണ്ട് നാല് വയസായ കാക്കൂന്റെ ഒരു മോനും കൂടെണ്ട്. ഓല്ണ്ടാവും പിന്നെ വീട്ടില് തല്ലും പൊടിയക്കായിട്ട് അങ്ങനെ പോകും.
ആന്ന് എന്റെ, രണ്ട്, മക്കൾ, ഇരട്ട, കുട്ടികള, അവരും, അങ്ങനന്നെ, തല്ലും, പിടിയും, പിടിയും, വലിയും. ഉം, പിന്നെ, അവർക്, രണ്ടാൾക്കും, ആ, ദേഷം, വന്ന്, ആ, പിന്നെ, അവർക്ക് രണ്ടാക്ക, ഒരേ, പോലെ, എന്ത്, സാധന, ഉണ്ടാലും, അവർക്ക് കൊക്ക ഒരേ പോലെ ഒരാൾക്ക് കൊറ
ഒരാ ചപ്പം ഉം അത് പിന്നെ അങ്ങൻ തന്നെയാണ് എന്തെടുക്കാണെങ്കിലും ച രണ്ടു, പേര്, ചെറിയൊരു, രണ്ടുപേര്, ഭയങ്കര, കച്ചറിയാണ്, ഒരേപോലെ, വേണം, ഒരേപലെ, ഒ ഒരേ പാത്രത്തിൽ, വേണം, ഒരേ, സ്പൂൺ, വേണം, ഗ്ലാസ്, വേണം. അയ്‌നക്കോൽക്കും ഭയങ്കരതാണ്
ആഹ് അതയാ ആഹ് ആഹ് അങ്ങനെ
ആഹ് ശരി
ഉം പിന്നെ
ഉം പിന്നെ എന്താ കൊഴപ്പന്നുല്ല അങ്ങനെ പോണ് ആഹ്, അനെ, പർക്ക
ചോറരി ചോറ് കഴിച്ചില്ലേ?
ആഹ് ചോറെ കഴിച്ചു
ആഹ് എന്താ കൂട്ടാനൊക്കെ ഉം
ക, കൂട്ടൻ, മീൻ, ആണ്.
അതെയാ ഇവിടെേതന്നെ ഉം
ന്നും വെലയല്ലേ മഴ ആവോണ്ട് മീൻ പിടി
ആഹ് വെല ആഹ് ഭയങ്കര വെലയാണ് ഉം ഉം ആഹ് ഉമ്മ ഇവട്ത്തെ ഉ അതെ അവർക്ക് ചിക്കനേ പറ്റുള്ളു കോഴിയല്ല കോഴിയേ പറ്റുള്ള അവർക്ക് വേറൊന്നും പറ്റൂല
ഉം അത് ഇങ്ങനെ പൊരിച്ച കൊടുത്താലേ അത് മതിവ- നെറയാനേറെ
അതന്ന്
അക്കപ്പൊ പുറത്തുന്നുള്ള ഫുഡിന്റെ ആൾക്ക ആക്കാരല്ലേ നമ്മള് വെച്ചുണ്ടാക്കുന്നൊന്നുമവര്-
ആ ആ അവർക്ക് രുജിയ അതൊന്നും പറ്റില്ല ഉ നിങ്ങ പൊറത്ത് പോയിട്ടുള്ള ഭക്ഷണം കഴിക്കാറുണ്ടാ
ഞങ്ങള് ആ വ ഇപ്പോടെള്ള ടൈമിലൊക്കെ വല്ലപ്പോടെ ഉണ്ടാവുന്ന ടൈമിൽ അങ്ങനെ പോകും
ആ അല്ല ഇക്ക വിദേശത്തല്ലേ അപ്പൊ നിങ്ങള് ഓട്ടോ ടിച്ചു പോ-
അല്ലവിടെ ക്ക്കാറുണ്ട് കാറും സ്കൂട്ടിയ ഒക്കെ ഉണ്ട് ഞാന ഓട്ടൂല്ല ഓട്ടിരുന്നു പ്രഗ്നന്റ് ഒക്കെ ആന് മുന്നേ ഇപ്പോട്ടില്ല പിന്നെ കാക്കണ്ട് കാക്കും അങ്ങനെ കൊണ്ടുപോ
ആഹ് കാക്കണ്ടാവ ആ കാക്കുന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ ഏട്ടന്നല്ല ആ ആ ആ അതെ നിങ്ങത സൽമൻ എവിടെയോ നിങ്ങള് പറയുന്ന പോലെ എവിടെ കാക്കു നമ്മളെ എല്ലാവരും കാക്കുന്നെ ോല്ലേ കാറിലാണ് കൊണ്ടപ ത
ഞങ്ങ അങ്ങനെ തന്നെ പോവാ പിന്നെ രണ്ട് നാത്തൂന്മാ ഉണ്ടന്നല്ല കല്ണം കഴിച്ച കൊടു തണല്ല
എത്ര മക്കള അവര്
ഇവര് നാല് നാാലു പേര്
ആ ഇവിടെ മൂന്ന് പേര് മൂന്നാ പെ മക്കളും രണ്ട് പെൺമുക്കും മള രണ്ടാള് കല്യാണ ക പോയി ഞാന് രണ്ടാമത്താളാ മൂത്താള് ഭർത്താവിന്റെ ത്തനും ഭാര്യയും മൂന്ന് മക്കളും ഞാനും എന്റെ ഭർത്താവും എറെ എനിക്കാണെങ്കിൽ മൂന്ന് മക്കളും അനുജനാണെങ്കിൽ അനനും ഭാര്യയും അവക്ക് ഒരു എ
ആഹ ആ ആ അവിടെന്നല്ല അച്ചയനല്ല
ആടെ അവരും എടി വന്ന ഒച്ചയും ബാഹളും പിന്നെപ്പ അയണ്ട ആഹ കുട്ടി ഇ പറഞ്ഞേ നീറ്റല്ലോ ഇനിപ്പ ചോറൊക്കെ കൊടുത്ത ഞൻ ഇവിടെ ഇത്തിരിക്ക
ഉണ്ടാവൂലേ
ആ നേരത്തെ അവന് ഉറക്ക ഇല്ല തീരെ കുറവാ ഉറക്കൊക്കെ ഉം അതെ പിന്നെന്താ
വേറെ എന്താ കൊഴപ്പൊന്നുമില്ല
ആം എന്നാക്കെ ശരി ശരി
ഉ
ആഹ